ഹലോ ഹലോ
ഹലോ
ഹലോ കേക്കാൻ പറ്റുന്നുണ്ടോ
ആ കേക്കാൻ പറ്റുന്നുണ്ട് സുഖമാണോ നിനക്ക്
ആഹ സുഖമായിട്ടിരിക്കുന്നു നിനക്ക് അവിടെ സുഖമാണോ
അതെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ എന്തൊണ്ട് വിശേഷം
പ്രത്യേകിച്ച് എന്തുവാടാ വിശേഷം മഴയ നല്ല മഴയാണ് ഇവിടെ
അതെ അതെ നീ പറഞ്ഞത് ശരിയ ഇവിടെ നല്ല മഴ തന്നെയാണ് ഈ മഴയൊന്നു മാറിയിരുന്നെങ്കിൽന്ന് ഇപ്പം ആഗ്രഹിച്ചു പോവുകയാണ് പണ്ടൊക്കെ പണ്ടെന്നല്ല കഴിഞ്ഞ രണ്ടു മാസം ചൂട് കാരണം സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ന നല്ല മഴയാണ് അവിടെ അങ്ങനെ തന്നെയല്ലേ
ആ ഇവിടെ എങ്ങനെ തന്നെ തുണിയൊക്കെ ഉണക്കാൻ ഭയങ്കര പാടാണ് പിന്നെ ഞാൻ മുറിയിലൊക്കെ ആശകളൊക്കെ കെട്ടി അത്യാവശ്യം തുണികളൊക്കെ ഫാനിന്റെ ചുവട്ടിലൊക്കെ ഇട്ടാ ഉണക്കണേ
ആ ശരിയാണ് ആ ഇവിടെ അങ്ങനെ തന്നെയാ പക്ഷേ ഈ മഴയത്ത് നമുക്ക് ഓർമ്മ വരുന്ന പല പല കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങളുമുണ്ട് ഈ മഴയത്ത് ഒരു ചൂട് ചായ ഒക്കെ കുടിക്കാനും അതിൻ്റെ കൂടെ എന്തേലും പലഹാരൊക്കെ ചൂടോടു കൂടി കഴിച്ചിരിക്കാനും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ
പിന്നെ ആ നിനകിഷ് റ്റ പക്ഷെ ആരെങ്കിലും ഉണ്ടാക്കി തരാം
നിനക്ക് പാചകമൊക്കെ അറിയാമോ
ആ പാചകൊക്കെ അറിയാം
എനിക്കും അത്രയൊന്നും അറിയില്ല എന്നാലും കുറച്ചൊക്കെ അറിയാം ചായയും അതിൻ്റെ കടികളും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അതൊക്കെ കഴിക്കാൻ എനിക്ക് വല്ലാ ത്ത ഇഷ്ടവുമാണ് കേ ക്കാൻ പറ്റുന്നില്ലേ
ആഹ് കേക്കുന്നില്ലായിരുന്നു ഇപ്പ പറ്റുന്നുണ്ടോ ആഹ്. ഇപ്പൊ കേക്കാം.
ആഹ് കേ ആഹ് കേക്കുന്നുണ്ട്.
ഉം.
ചോദിച്ചത് ചായയും അതിൻറെ കൂടെയുള്ള കടികളും ഒക്കെ കഴിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുവായിരുന്നു.
ആഹ് എല്ലാർക്കും അതാ ഇഷ്ടമാണല്ലോ.
പിന്നെ എന്തൊക്കെയാണ് കഴിക്കനല്ലാതെ ഇഷ്ടം.
എനിക്ക് ആ എല്ലാ ഫുഡും നമ്മള് കയ്ക്കും പിന്നെ ഇഷ്ടന്ന് വെച്ചാല് അങ്ങനെ ചോയ്ച്ച പഴങ്കഞ്ഞിയൊക്കെ ഭയങ്കര ഇഷ്ട.
അപ്പം കൂടുതലും നാടൻ രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് നിനക്ക് ഇഷ്ടം അല്ലെ?
ആഹ് അതെ അതെ അതെ. നിനക്ക് എങ്ങനെയൊക്കെയള്ള ഫുഡുകൾ ഒക്കെ ഇഷ്ടം?
എനിക്കും അതുപോലെ തന്നെയാണ് കൂടുതലും നാടൻ രീതിയിലുള്ള ചോറും മീൻകറിയും മീൻകറിയൊക്കെ വളരെ ഇഷ്ടമാണ് ചോറ് മീൻകറി കപ്പ അങ്ങനെയുള്ള നാടൻ രീതികളാണ് എനിക്ക് കൂടുതലും ഇഷ്ടം പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളെല്ലാവരും ഫാസ്റ്റ് ഫുഡിനെല്ലാം അടിമകളല്ലേ എല്ലാവർക്കും കടയിൽ പോയി. ആഹ് അല്ലാത്ത ആഹാരങ്ങളെല്ലാം
ഷവർമേം ഉം അതെ അതെ ഇവിടെ കുട്ടികൾക്കക്കെ കുട്ടികൾക്കല്ല കൊണ്ടരുമ്പോ ഞാനും കഴിക്കും കേട്ടോ നാടൻ ഭക്ഷണഇഷ്ടെങ്കിലും ഷവർമേം ഒക്കെ നമ്മുക്ക് ഇഷ്ടല്ലേ പിന്നെണ്ടാന്ന ഓരോ ന്യൂസുകളും ന്യൂസുകള കാണുമ്പോ ഇങ്ങനെ ഓരോ ഇതുകളൊക്കെ കാണുമ്പോ ഞ വിചാരിക്കും ഇനി തിന്നരത് തിന്നത് പക്ഷെ കാണുമ്പോ അതും തിന്നും കേട്ടാ
നീ പഞ്ഞത് വളരെ ശരിയാണ് നമക്കൊക്കെ നാടൻ ഭക്ഷണം ഇഷ്ടമാണെങ്കിൽ കൂടി നമ്മൾ മന്തി മന്തി എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണ് പക്ഷേ പലെടുത്തും മന്തിയിലെക്കെ മന്തിയൊക്കെ കയി ച്ച് ഭക്ഷ്യ വിഷബാധ ഏറ്റ് കൊറെ പേർക്ക് ആ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതായി ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ പേടിയാവും അതൊക്കെ കഴിക്കാൻ നല്ല രീതിയിലുള്ള ഭക്ഷണമാണോ കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതല്ലല്ലോ ഇതൊന്നും അതുകൊണ്ട് തന്നെ അത് കഴിക്കുന്നത് നമ്മുടെ സുരക്ഷയ്ക്ക് നല്ലതാണോ എന്നൊക്കെ ആലോക്കാറുമുണ്ട് നീയും ഇങ്ങനെക്കെ ആലോയിക്കാറുണ്ടോ
ക്കെ ആലോയിക്കാറുണ്ട് പക്ഷെ കാണുമ്പോ നമ്മൾ അ കാ ആലോചിക്കത്തില്ലല്ലോ നമ്മൾ ക
ആ ശരിയാണ് നമ്മൾ കാണുമ്പോൾ അത് കഴിച്ചും പോകും മന്തി അതുപോലെ തന്നെ ഈ ഷവർമ്മ പോലുള്ള ഭക്ഷണങ്ങളെ ക്കെ അത് കഴിച്ചു കൊറെ പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതായി നമ്മൾ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ
ഉം അതെ കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇപ്പം ഇത് മാത്രല്ല ഇപ്പൊ കണ്ടിട്ടില്ലേ കൊഞ്ച് കൊഞ്ചുകളൊക്കെ കഴിച്ച് കൊഞ്ച് കറി കഴിച്ചിട്ട് പെട്ടെന്ന് മരിച്ചുപോയി ഞണ്ട് കറി കഴിച്ച് ഇപ്പം എല്ലാ ഫുഡിനകത്തും പണ്ട ത്തെ പോലല്ലല്ലോ പണ്ടാന്നെങ്കി എല്ലാം നല്ല മീൻകറിക്കായാലും നല്ല ടേസ്റ്റാ ഇപ്പൊ നമ്മൾ എങ്ങനെക്കെ കറി വെച്ചാലും എല്ലാ എല്ലാ വിഷങ്ങളൊക്കെ ചേർത്ത് വരുന്ന ഫുഡും കാര്യങ്ങളും ഒക്കെ അല്ലേ അതിൻന്റെതായ ഓരോ ഇതുകളും
ശരിയാണ് ഈ കൊഞ്ച് ഞണ്ട് പോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങള്ളും അങ്ങനെയുള്ള ഈ കടലിൽ നിന്ന് കിട്ടുന്ന മത്സ്യവിഭവങ്ങളിലൊക്കെ ധാരാളം കൊഴുപ്പടങ്ങിട്ടുണ്ട് ചിലർക്ക് ചിലറെ ശരീരത്തിന് ഇത് പിടിക്കത്തില്ലരിക്കും കാരണം ചിലർ ക്ക അത് അലർജിയവും എനിക്ക് തന്നെ പരിചയമുള്ളൊരു ചേച്ചിഈ കൊഞ്ചു കഴിച്ചപ്പോൾ ദേഹം എല്ലാം പൊങ്ങി വന്നു പിന്നെ രാത്രിൽ അവരെ ആശുത്രിയിൽ കൊണ്ടുപോകേണ്ടി വന്നു അങ്ങനെ ചിലർക്കിത് കഴിച്ചാൽ മുഖക്കുരു വരും അങ്ങനെ പല രീതിലും ഇത് ചിലരെ ബാധിക്കും കി പക്ഷെ എനിക്ക് കൊഞ്ച്, ഞണ്ട് അത്ര ഇഷ്ട ടവല്ല പക്ഷെ ഈ കക്ക, കണവ പോലുള്ള ഈ സീയില് നിന്നുള്ള ഭക്ഷണ ഈ ഫുഡുകളെല്ലാം എനിക്ക് സീ ഫുഡ് വളരെ ഇഷ്ടമാണ്
ആ എനിക്ക് കൊ കൊഞ്ചും ഞണ്ടൊക്കെ ഇഷ്ട ഫ്രൈ പോത്ക്ക നല്ല ടേസ്റ്റ്ണ് കുട്ടികൾക്ക് ഇഷ്ടാണ് പക്ഷെ സോഡ്സ് കളൊക്കെ കാണുന്നതിന്റെ പേരില് ഇപ്പൊ അങ്ങനെ മേടിക്കാറില്ല വീട്ടില്
പക്ഷേ ആ അതുപോലെ തന്നെ കൂടുതലും നാടൻ രീതികളാണ് എനിക്കിഷ്ടം ഈ വീട്ടിലെ ചോറ് ചമ്മന്തി കപ്പ മീൻകറി നാടൻ കോഴിക്കറി ഇങ്ങനെയുള്ള ആഹാര സാധനങ്ങളാണ് എനിക്ക് എനിക്ക് കൂടുതല ഇഷ്ടം അതുപോലെ തന്നെ മുരിങ്ങയില മുരിങ്ങയില ഇല ഇലക്കറികൾ എനിക്ക് വ ഒത്തിരി ഇഷ്ടമാണ് കാരണം എൻ്റെ വീട്ടിൽ മുരിങ്ങയില ഉള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്ന് ഇല പറിച്ച് ഞാൻ തോരം വെച്ച് കഴിക്കാറുണ്ട് നിനക്ക് ഇഷ്ടമാണോ ഈ മുരിങ്ങയില പോലുള്ളതൊക്കെ
ആ മുരിങ്ങല എനിക്കിവിടെ ഞങ്ങളടെ ഹസ്ബന്റിന്റെ അമ്മയുണ്ട് അമ്മയ്ക്ക് ഇങ്ങനെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനോട് ഫയങ്കര ഫയങ്കര ഇതുള്ള ഒരാള അപ്പം മുരിങ്ങല മാത്രല്ല ഇവിടെ മത്തങ്ങല കോവക്കേല പിന്നെ എന്തോ ഒരു ബ്ലോക്ക് ചീര അതിറെ ഇല പിന്നെ ഒരു ഷുഗറുകാർക്ക് കഴിക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു ഇലയുണ്ട് അതിങ്ങനെ ഒത്തിരി കൊണ്ട നട്ട് വെച്ചിട്ടുണ്ട് വീട്ടില് ഒരതെല്ലാം കൂടെ ഒക്കെ ഇട്ട അമ്മ തോരം വെക്കും ഇലകള് പിന്നെ നമ്മുടെ പച്ചച്ചീര ഇഷ്ടം പോലുണ്ട് ഞങ്ങളുടെയ്യത് മിക്കവാറും അതെല്ലാം മിക്കവാറുംള്ള ദിവസം ഇവിടെ എന്തെങ്കിലും ഒരു അലക്കറി കാണും അവിടെ എങ്ങനെയാണോ
ആണാണ് എനിക്കും ഈ ഇലക്കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ മത്തറെ ഇലയൊക്കെ എനിക്ക് എന്തൊരി ഇഷ്ടമാണെന്നോ പക്ഷെ അത് കഴിച്ചിട്ട് കുറെേ നാളായി പണ്ട് എന്റെ കുട്ടിക്കാലത്താണ് ഇതൊക്കെ കഴിച്ചതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നത് ഇപ്പോ വീടിന്റെ അടുത്തൊന്നും മത്തന്റെ ഇലയൊന്നും കിട്ടാനില്ല പണ്ടൊക്കെ എന്റെ വീട്ടിൽ ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു സാധനമായിരുന്നു ഈ മത്തന്റെ എല അപ്പോ നീ പറയുന്ന കേട്ടപ്പോൾ അതൊക്കെ കഴി ൻ ഒന്നൂടെ കൊതിയാവുന്നു
എന്തെങ്കിലും ഒരു ദിവസം ഇവിടെ വന്നാ മതി ഞാൻ വെച്ച് തരുന്നുണ്ട്
ആ പിന്നെ പിന്നെ എന്തൊക്കെ രീതിയിലുള്ള ഏ പലഹാരങ്ങളൊക്കെ കഴിക്കാൻ ഇഷ്ടമാണോ ഈ ഉണ്ണിയപ്പം ചിപ്സ് മുറുക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ ഇഷ്ടമാണോ
ആഹ അങ്ങനെയൊക്കെയ ഉള്ള കാര്യങ്ങൾ കഴിക്കാ ഇഷ്ട പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ കഴിക്കാറില്ല ഇപ്പൊ മുക്കുരുവിനക്കെ പ്രശ്നം ഉള്ളതൊണ്ട് വാർത്തതും പിച്ചതും ഒക്കെ അങ്ങനെ കഴിക്കുന്നില്ല
ശരിയാണ് എനിക്കും അങ്ങനെ മുഖക്കുരു ഒക്കെ വരാറുണ്ട് ഞാൻ ഈ ഇടയ്ക്കും പോയി ഈ ഒരു ഡോക്ടറിനെ കണ്ടതേ ഉള്ളു അപ്പോ അവരെ എറ അടുത്ത് പറഞ്ഞു ഈ എന്നെള്ള സാധനങ്ങൾ ഭക്ഷ്യപദാർത്ഥങ്ങളെല്ലാം കുറച്ച് കുറയ്ക്കണം എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഈ ചിപ്സ് ഉണ്ണിയപ്പം ഇതൊക്കെ എൻ്റെ വീട്ടില ഉണ്ടാക്കാറുണ്ട് എനിക്കത് വളരെ ഇഷ്ടമാണ് അതുപോലെ തന്നെ ഈ ചക്ക വറുത്തത് അങ്ങനെയുള്ള സാധനങ്ങൾ ഈ വൈകിട്ട് ചായയുടെ കൂടൊക്കെ കഴിക്കാനൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്
ആ ഞാനും അങ്ങനെയൊക്കെ തന്നെയ പക്ഷെ കഴിക്കരു എന്നൊക്കെ നമ്മൾ മനസ്സ് വിചാരിക്കും ആ അതുകൊണ്ട് ഒത്തിരി കഴിക്കില്ല എന്നാലും കഴിക്കും പിന്നെ ഒത്തിരി ഒന്നും കഴിക്കില്ല
ഉം ആ എനിക്കും അങ്ങനെ തന്നെയാണ് ആഹ ഇവിടെ ഊണൊക്കെ കഴിഞ്ഞു ഇന്ന് മീൻ ഉണ്ടായിരുന്നു ആഹ് മീൻകറി ഉണ്ടായിരുന്നു രുന്നു എല്ലാ മീൻ വറുത്തത് മോര് പിന്നെ ഒരു ഇലക്കറി ഉണ്ടായിരുന്നു ഇത് ഈ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നാടൻ വിഭവങ്ങളോടാണ് കൂടുതൽ താല്പര്യം പക്ഷെ ഇടക്കൊക്കെ പുറത്തു പോയും കഴിക്കാറുണ്ട് കേട്ടോ മന്തിയൊക്കെ കഴി ക്കാറുണ്ട് അൽഫാം കഴിക്കാറുണ്ട് പക്ഷേ ഇതിനകത്തുള്ള മസാലകളും കൂടുതലും ഈ ഓയിലി ആയിട്ടുള്ള ഫുഡ് ആയതുകൊണ്ട് തന്നെ അത് നമ്മുടെ ശരീരത്തെ വളരെ ദോഷമായിട്ട് ബാധിക്കും എന്നൊക്കെ അറിയാം എന്നാലും ഇടക്കൊക്കെ പോയി പുറത്തൊന്നും കഴിക്കാറുണ്ട്
ആ ഞങ്ങള് ഞങ്ങളും പുറ പുറത്തൊക്കെ പോകാറുണ്ട് പുറത്ത് വൈസ് ആ അങ്ങനെ പുറത്തു പോകയും സൺഡേ ഞങ്ങെല്ലാ പ്രാവശ്യം പുറത്തു പോകും പുറത്ത ശവർമ്മ ശവർമ്മയാണ് ഏറ്റവും ഇഷ്ടം
ആ നല്ലേ എനിക്ക് അതുപോലെ തന്നെ പുറ അത്തു പോകുമ്പം ഈ മാങ്ങ ഉപ്പിലിട്ടത് അങ്ങനെയുള്ള ഉപ്പിലിട്ട സാധനങ്ങളെല്ലാം വളരെ ഇഷ്ടമാണ് മാങ്ങ നെല്ലിക്ക ലൗലോലിക്ക ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉപ്പിലിട്ടതെല്ലാം ഞാൻ വാങ്ങിച്ച് കഴിക്കാറുണ്ട് പൈനാപ്പിള് ഇതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് നിനക്ക് ഇഷ്ടമാണോ അതൊക്കെ
ആഹ് ഞങ്ങള് ഇവിടെ ഉപ്പിലിട്ട് വെക്കാറുണ്ട് ഇവിടെ ഇലിമ്പിക്ക ഇലിമ്പിക്ക പറിച്ച് ഉപ്പിലിട്ട് വെക്കും പിന്നെ ഈ മാങ്ങ പിന്നെ ഞാൻ ഈ ബീറ്റ്‌റൂട്ടും ക്യാരറ്റും അങ്ങനെ ചെയ്ത് വെക്കാറുണ്ട് അതാവുമ്പോ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടം അങ്ങനെ കഴിക്കും കുഞ്ഞുങ്ങള് അങ്ങനെ ഉം അങ്ങനെയാ ആ അതെ പിന്നെ ചാമ്പയ്ക്ക ലൗലോലിക്ക ഇതൊക്കെ കിട്ടുമ്പോ വെക്കും പിന്നെ ഏ ഉപ്പിലിട്ടും വെക്കും ഈ ബീറ്റ്റൂട്ടൊക്കെ ഇയ്യോ അച്ചാറിടും.
ആന്നല്ലേ നിന്റെ ഈ ഈ പാ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ കൂട്ട് തന്നെ അച്ചാറെല്ലാം ഇഷ്ടമുള്ളൊരു കുട്ടിയായിട്ട് തന്നെ എനിക്ക് തോന്നാറുണ്ട് എന്നാൽ പിന്നെ ശരിയെടീ. ഞാൻ പിന്നെ ഒരു ദിവസം വിളിക്കാം. ശരി ശരി.